ഹലോ സുഖമാണോ ഞാൻ വീട്ടിലാണ് സുഖാണോ
എന്ന ഞാൻ സുഖായിട്ടിരിക്കുന്നു
എന്തൊക്കുണ്ട് വിശ വിശേഷം നല്ല വിശേഷം നിന്റെ ഫ്രണ്ടിനൊയാണല്ലോ കഴിഞ്ഞ മാസം ആഹ് കല്യാണകഴിച്ചയച്ചത് നിന്റെ ഫ്രണ്ടിന്റെ സഹോദരിയല്ലേ പത്തൊപതിനെട്ട് വയസ്സിൽ കല്യാണകഴിച്ചയച്ചു പറഞ്ഞിട്ട് ഒരു വാർ കണ്ടിരുന്നു
ആഹ് അതെൻ്റെ കൂട്ടുകാരിയുടെ സഹോദരിയാണ്
അതെന്താ സംഭവം
അവള് ശരിക്കുപറഞ്ഞ വീട്ടുകാര് ആലോചിച്ച കല്യാണമൊന്നു അല്ല അവളല്ലാത്ത സോഷ്യൽ മീഡിയ വഴിയൊക്കെ പരിചയപ്പെട്ട ഒരാളെ അവൾക്കിഷ്ടപ്പെട്ട് അങ്ങനെ കല്യാണം കഴിച്ചതാണ് എന്റെ ഫ്രണ്ടിന്റെ കല്യാണം ഇതുവരയിട്ട് കഴിഞ്ഞില്ല
ഓക്കെ അല്ല ഈയൊരു ചെറിയ പ്രായത്തിലേുള്ള വിവാഹത്തിന് വീട്ടുകാരൊക്കെ സപ്പോട്ടായിരുന്നോ
വീട്ടുകാർക്ക് പിന്നെ അത് സമ്മതിക്കാതെ വേറൊരു നിവർത്തില്ലായിരുന്നു ഇവള് പഠിക്കേണ്ട പ്രായാണ് അറിയാലോ പക്ഷെ ഇവള് എന്തോ ആഹ് അതായത് ആഹ് ചെറുക്കൻ എന്ന് പറയുമ്പോഴത്തേക്കും അത്ര ഒരു നല്ല രീതിയിലുള്ളരു സ്വഭ ഭാവന്നും ഉള്ള ആളായിരുന്നില്ല പക്ഷെ എന്തോ ഇവൾക്കത് മനസ്സിലാക്കാനുള്ള പ്രായം ഇല്ലായിരുന്നു സോഷ്യൽ മീഡിയയുടെയൊക്കെ ഒരു നെഗറ്റീവ് സൈഡിൽ കൂടെ പോയത് കൊണ്ടായിരിക്കാം ഇവള് പെട്ടെന്ന് ആഹ് ഒരു കെണില് വീണു പോയി
ആഹ് അതെ അതെ
അതെ പിന്നെ അത് സംഭവം എന്തെന്നവെച്ചഴിഞ്ഞാല ഞാനിതങ്ങനെ അറിഞ്ഞ കഴിഞ്ഞാല് നമ്മുടെ ഒരു കഴിഞ്ഞ ആഴ്ചഒരു വീട്ടില് ഇതുപോലെ സംഭവം ഒണ്ടായിരുന്നു അപ്പോ അപ്പൊ അതേ രീതിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഞാനിങ്ങനെ വാർ വാർത്തയിൽ കണ്ടതായിരുന്നു ഇങ്ങനെ ശൈശവ വിവാഹം സപ്പോർട്ട് ചെയ്ത കുടുംബക്കാർ എന്നുള്ള രീതിയിലൊരു വാർത്ത ത്ത കണ്ടതായിരുന്നു
അതെ അതന്നെ അതാ ആഹ് അതെങ്ങനെ മനസ്സിലായി നമ്മടെ വീട്ടിന്റെടുത്താണെന്ന്
അല്ല അത് അന്ന് അതിന് ആഹ് സ്ഥലത്തിന്റെ പേര് കണ്ടപ്പോ എനിക്കത് മനസ്സിലായി പിന്നെ ഫോട്ടോയും ഉണ്ടായിരുന്നു അപ്പൾ എനിക്കത് ഫോട്ടോയുണ്ടാര്ന്ന് അപ്പോനിക്ക് മനസ്സിലായത് ഇയാളുടെ കൂട്ടുകാരിടെ അനിയത്തിയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു
ഓഹ് അതെന്ന് പറയുമ്പോ മെയിനായിട്ടെന്ന്റഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ദുരുപയോഗമാണെങ്കിലും പ്രധാനായിട്ടും കാണാൻ പറ്റുന്നത് ഇപ്പൊ രണ്ടാമത്തെ കാര്യണ് ഈ ചെറിയപ്രായത്തിലെ കല്യാണകഴിച്ചുന്നുള്ളത് രണ്ടാമത്തെ പ്രായം കാര്യം ആദ്യത്തെന്ന്റയുന്നത് സോഷ്യൽ മീഡിയ ദുരുപയോഗം ആഹ് കുട്ടിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാരുല്ലായിരുന്നു സോഷ്യൽ മീഡിയ ഈ ഒരു ചെറിയ പ്രായത്തിലെ ഇങ്ങനെ ഉപയോഗിച്ചു കൂട ഇപ്പ പഠിക്കാനുള്ള പ്രായമാണ് എന്നൊന്നും ആഹ് കുട്ടിക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു വിവേകം ഉണ്ടായിരുന്നില്ല അതാണ് ഒന്നാമത്തത് പിന്നെ രണ്ടാമത്തതാണ് ചെറിയ പ്രായത്തില് പിന്നെ ഒരു കണക്കിന് നോക്കിയാൽ അവളുടെ പാരൻ്റ്സിന്റെ സൈഡിലും പ്രശ്നങ്ങണ്ടായിരുന്നു അതായത് അവരൊരിക്കലും ഇത് സമ്മതിക്കരുതായിരുന്നു പക്ഷെ അഭിമാന പ്രശ്നമോ നാട്ടുകാരെയൊക്കെ വിചാരിച്ചിട്ട് അവര
അതെ അതെ അത് ചിലപ്പോ ഒരു സാമുദായിക പ്രശ്ന പ്രശ്നമായിരിക്കാം സംഭവം എന്നാലും ആ ആ ഒരു ഞാൻ എന്റെ ചിന്തയിൽ ആ ഒരു കുട്ടി പഠി ച്ച് വല്തായി ആ ഒരു ജോലി മേടിച്ച് ആ അതിനേഷം അവര് മാതാപിതാക്കളെക്കെ നോ ക്കി അതിനേഷം വിവാഹത്തിലേക്ക് ഒരു എന്നായിരിക്കാം ഞാന് തിയിരുന്നു പക്ഷേ ഈ രീതിയില് പെട്ടെന്ന് തന്നെ ആ ഒര് കുട്ടി ഇങ്ങനൊരൂ ചെറിയ പ്രായത്തില് വിവാഹം കഴിച്ച് പോകുമെന്ന് ഞാൻ കര്തിയിരുന്നില്ല ഒരു സ്ത്രീ സ്വയംപര്യാപ് തദാ കൈവരിക്കേണ്ടതാണ് അതായത് ഒര് സ്ത്രീ ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല രീതിയില് വിദ്യാഭ്യാസം ഉം നേടിയെട്ത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒര് ജോലിക്ക് പോയി അവരൊരു സ്വയം പര്യാപ്തദയിലേക്ക് എത്തണം എന്നാലേ സമൂഹം ഉന്നതിയിലേക്ക് എത്തൂ ഇപ്പം ഇപ്പൊതന്നെ നമ്മള് കണ്ടില്ലേ ഇപ്പോ കെഎസ് ആർ ടി സി പോലെയുള്ള നമ്മുടെ പൊതുഗതാഗതങ്ങളിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര കൊടുക്കുന്നത് അത് സ്ത്രീകളെ സ്വയം പര്യാപ്ത്തമാക്കാനും സമൂഹത്തിലേക് ഉയർത്തിക്കൊണ്ടവരാനും വേണ്ടിട്ടാണ് അപ്പൊ ഇതേ രീതിയിൽ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിഞ്ഞ് പോവുമ്പോ തന്നെ അതൊരു ഓ സ്ത്രീകളെ പിന്നോട്ട് അവരുടെ ഒരു ജോലിയിലേക്ക് അവർക്ക് പോകാൻ കഴിയാതെ അവരെ സമൂഹത്തിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രവണതയാണ് നിലവിൽ കാണ്ന്നത്
അതെ അഹ് തീർച്ചായിട്ടും അഹ് സത്യമായ കാര്യാണ് കാരണം ഈ കുട്ടി പഠിക്കുവായിരുന്ന് അതിന് വേണങ്കി ഇനീ ഒര്പാട് കാര്യങ്ങള് ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു നല്ല പോലെ പഠിക്കുന്ന ഒര് കു ട്ടിയായിര്ന്നു പക്ഷെ ആ കുട്ടിക്ക് ഈ പ്രായത്തില് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കില് ഈ പ്രായ ത്തില് ഇത്തരത്തില് സോഷ്യൽ മീഡിയകള് ഉപയോഗിക്കാൻ അങ്ങനെ ദുരുപയോഗം ചെയ്യാൻ പാടില്ലെന്നോ സോഷ്യൽ മീഡിയില് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഷെയറ് ചെയ്യാൻ പാടില്ലാ എന്നൊന്നും ആ കുട്ടിക്ക് അറിയില്ലായിര്ന്നു അപ്പാ അതിനങ്ങനേ പറഞ്ഞ് കൊട്ക്കാനും ആരുല്ലാ ഇപ്പ സ്കൂളുകളില് തന്നെ ലഹരിക്കെതിരെ ബോധവൽക്കരണം പരിസ്ഥിതി സംരക്ഷണത്തിന് അനുകൂലമായിട്ടുള്ള ബോധവൽക്കരണം ഒക്കെ കൊടുക്ക്മ്പഴും സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗത്തെ കുറിച്ചൊന്നും ഒര് ബോധവൽക്കരണവും കാര്യങ്ങളും ഒന്നും കൊടുക്ക്ന്നില്ലാ അപ്പാ ആ കുട്ടിക്ക് അറിഞ്ഞൂടെ ഇപ്പാ നമ്മളൊക്കെ പഠിക്ക്ന്നാ സമയത്താര്ന്നെങ്കി ചെല അ അധ്യാപകരെങ്കിലും പറയുവായിരുന്നു സോഷ്യൽ മീഡിയെ കൂടെ നിങ്ങളുടെ പേരോ നിങ്ങളുടെ കാര്യങ്ങളോ ഒന്നും ആർക്കും ഷെയറ്യ്യാൻ പാടില്ലാ ഒരു അ അറിയാത്ത ഒര് വ്യക്തിയെ നമ്മള് സോഷ്യൽ മീഡിയെ കൂടെ പരിചയപ്പെട്ടത് അങ്ങനെ പോവാൻ പാടില്ല എന്ന് നമ്മടെ അധ്യാപകരൊക്കെ പറഞ്ഞേരവരുന്ന് ബോധവൽക്കരണം പോലെ അല്ല ചെല അധ്യാപകര് ക്ലാസ്സിന്റെ ഇടെല് പറഞ്ഞേരും പക്ഷെ ഇന്നത്തെ കാലത്ത് അധ്യാപകര് പോലും സോഷ്യൽ മീഡിയ്ല് അധികമായിട്ട് നിക്ക്മ്പോ കുട്ടികളെ പഠിപ്പിക്കാൻ വരുന്നവര് പോലും സോഷ്യൽ മീഡിയ്ൽ കൂടുതലായിട്ട് നിൽക്കുമ്പോ കുട്ടികള് വിചാരിക്കുന്നത് കൊഴ് പ്പല്ല ത് വളരെ നോർമലായിട്ടുള്ളാ ഒര് കാര്യവാണ് പഠിക്കിന്ന സമയത്തായാലും നമുക്കും ഇതൊക്കെ ഉപയോഗിച്ച് പഠിക്കാം അന്നുള്ള കാര്യങ്ങള് പിന്നെ അതില് ഒരുപാട് നെഗറ്റീവ് വശങ്ങളും ഉണ്ട് പ്പാ ഈ കുട്ടി നന്നായിട്ട് പഠിക്കുന്ന ഒര് കുട്ടിയര്ന്നു ക്ലാസ്സിലെറ്റവും മുന്നിലൊക്കെ ആയിട്ടുള്ളാ ഒര് കുട്ടി ആയിര്ന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് അതിനെ ഒര് സമയം എത്തിയപ്പോ അതിന്റെ സുഹൃത്ത് വാലയത്തിലുള്ള ആൾക്കാര് ഇതേപോലെ സോഷ്യൽ മീഡിയ്ല് വളരെയധികം ആക്റ്റീവ് ആവുകയും സ്റ്റോറി റീൽസ് ഒക്കെ ഇട്ട് അങ്ങനെ ഭയങ്കര ആക്റ്റീവായി പോ പോയപ്പോ ഈ കുട്ടി അതിലേക്കങ്ങ് മാറിയതാണ്
അതെ അതെ അത്തരത്തിൽ ആ അങ്ങനെ ഒരു ഈ സ്കൂളുകളില് എന്തെങ്കിലും ഒരു ഓ ക്യാമ്പയിനോ അല്ലെങ്കില് ഒരു കൗൺസിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇവരുടെ ഇവർക്ക് ഉള്ള പ്രശ്നങ്ങളും മനസ്സിലാക്കാനും പഠിക്കാനുമായിട്ട് എന്തെലോക്കെ ഒര് പദ്ധതി നടപ്പിലാക്കേണ്ടതായിട്ട്ണ്ട് ഇപ്പൊ ലഹരിവിരുദ്ധ ക്യാമ്പയിനെ നടന്ന പോലെ ഒരു കുട്ടക്ക് എന്തെങ്കിലൊരു പ്രശ്നം മാനസികമായിട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കില് അത് പരിഹരിക്കാനായിട്ടുള്ള ഒര് ഒരു പദ്ധതി സ്കൂളുകളിൽ നടപ്പാക്കേണ്ടി ഇരിക്കേണ്ടതന്റെ ആവശ്യകത ഇപ്പോ ഉയർന്ന് വരികയാണ് അപ്പൊ ഇതേ സാഹചയത്തിൽ അത്തരത്തിത്തിലുള്ളാ ഒര് പദ്ധതി ഇണ്ട്ന്ന്ണ്ടങ്കിൽ ഇവരുടെ പ്രശ്നങ്ങളും മനസ്സിലാക്കാനും ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗത്തിലൂടെ ആ വഴിതെറ്റി പോകാതെ ഇരിക്കാനുമുള്ള എന്തെങ്കിലും ഒരു പദ്ധതി ആവിഷ്കരിച്ച് കഴിഞ്ഞാൽ അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും കഴിയുമായിര്
ഇപ്പൊ എന്താ അവസ്ഥന്ന് വെച്ചാൽ ഇപ്പൊ ആ കുട്ടിയടക്ക് ചെറുപായത്തിൽ അദ്ദേഹം ആ കുട്ടിയുടെ വിവാഹവും കഴിഞ്ഞു അതിനു ശേഷം ആ കുട്ടിയെ ഇപ്പോ ആ കല്യാണം കഴ്ച്ച്ക്ക്ന്ന പയ്യനെ വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടാക്ക്യേം ചെയ്തു. ആളിപ്പോ മാനസികമായിട്ട് തകരുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് നമ്മളത് നമ്മള് ഏറ്റവും അടുത്ത് അറിയാവുന്ന സുഹൃത്തായതൊണ്ട് നമുക്ക്തിനെപ്പറ്റി വളരെ നന്നായിട്ട് അറിയാം അപ്പൊ ആ കുട്ടിയുടെ ഒരു ജീവിതം പോയി എന്നുള്ള രീതിയില ആളൊ ഒരു മാനസികാവസ്ഥയിലാണ് ഇരിക്കുന്നത് പക്ഷെ എന്നാലും ് നിന്റെ ഫ്രണ്ട് ആയതത് കൊണ്ട് നീ ഒന്ന് ഒരിക്കലോ ഒന്ന് നേരിട്ട് പോയി കാണുകയും അദ്ദേഹത്തി നിന്ന് ജീവിത ത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനായിട്ടൊന്ന് സഹായിക്കുകയും അതിനശേഷം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ നേശം നല്ലരു ജോലി കണ്ടെ ത്താൻ ഹെൽപ് ചെയ്യുകയും ചെയ്തു കിഞ്ഞാൽ ആ കുട്ടിയെ നമുക്ക് സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും
അതെ അത് തീർച്ചയായിട്ടും പറ്റും പക്ഷെ ഇപ്പൊ എന്ന് പറയുമ്പോ ആ കുട്ടി ആ കുട്ടിക്ക് ആരെയും ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അത് പോയി അപ്പം നമ്മള് ഡോ ക്ടേഴ്സിനെ കാണിച്ചാൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആ കുട്ടിക്ക് സമയം കൊടു ക്കൂ. ആ കുട്ടി വരും തിരിച്ച് വരും എന്നുള്ള രീതിയിൽ അതായത് അവള് ശരിക്കും പറഞ്ഞാല് ഒറ്റക്ക് ഈ കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്തിട്ട് തിരികെ വന്നതാണ് അപ്പ ആ ചെറുക്കന്റെ കാര്യങ്ങളൊക് ക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് മനസ്സിലാക്കി വന്നതാണ് ചില പെൺകുട്ടികൾന്ന് പറയുമ്പോം ഇപ്പൊഴും അങ്ങനെ വരാതെ അവരുടെ ജീവിതം അങ്ങനെയങ്ങ് തീർന്ന് പോകുന്ന കുട്ടികളാണ് നമ്മളിപ്പോ വാർത്തകളൊക്കെ കാണുന്നല്ലേ എന്നും ന്യൂസ് തുറന്നാ നമുക്ക് അങ്ങനെ ഒരു വാർത്ത കാണാൻ പറ്റും അപ്പൊ ഈ കുട്ടി അത് മനസ്സിലാക്കി അവൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ് പിന്നെ ഇവിടെ പാരൻറ്സിന്റെ ഒരു ഇടപെടല് എന്ന് പറയുന്നത് ആഭിനന്ദനെ അർഹമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ചെല പാരൻറ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികളിങ്ങനെ പോയാ തിരിച്ച് സ്വീകരിക്കുകയോ ഒന്നും ചെയ്യില്ല എനിക്കിങ്ങനെരു മോളില്ലെന്നോ മകനില്ലെന്നോ ഒക്കെ പറഞ്ഞ് അവരെ അങ്ങ് സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി തള്ളിക്കളയുകയും പിന്നെ അവരുടെ ജീവിതം ഏത് രീതിയിലാണെന്നാർ ക്കറിയൻ പറ്റാത്ത അങ്ങനത്തെ ഒരു രീതിയിലാ പോകുന്നത് ഇവര് എന്ന് പറയുമ്പോ ആ കുട്ടിയെ ആദ്യം എതിർത്തുവെങ്കിലും ആ ഒരു ആളുടെ കൂടെ പോകുന്ന സമയത്ത് എതിർത്തുവെങ്കിലും അപ്പൊ അവര് പറയതന്ന് വെച്ചാല് നിനക്ക് നിന്റെ തെറ്റ് മനസ്സിലായല്ലോ അപ്പൊ നീ തിരിച്ച് വന്നിട്ട് പഴയതിനേ കാലും നന്നായിട്ട് പഠിച്ചച്ച് ഉൻ ഉൻ അതായത് സമൂഹത്തിന്റെ ഏറ്റവും ഒരു ഏറ്റവും ഉയർന്ന രീതിയിലുള്ള ഒരു നിലയിലേക്ക് എത്തണം എന്ന് തന്നെയാണ് അവളുടെ പാരൻസ് പറയുന്നത്
അതെ അതേ രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നത് വളരെ അഭിനന്ദ അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പൊ ചിലരാണെന്നുണ്ടെങ്കിൽ അത് എന്റെ മകളല്ല എന്ന രീതിയിൽ ഉപേക്ഷിച്ച് കടന്ന കളയുന്ന ഒരു ഒരു സമൂഹത്തിലനാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് എന്തലും വിപരീതമായിട്ട് ആ കുട്ടിയെ വീട്ടും ജീവിതത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തുവാനും ആ കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുവാനും ആ കുട്ടിക്ക് ജോലി വാങ്ങി കൊടുക്കുവാനും അവരെ മാതാപിതാക്കളും കൂട്ടുകാരും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്നു എന്ന് അറിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് അത് തുടർന്നും അങ്ങനെ തന്നെ പോട്ടെ എന്നിരു ന്നാലും ഇപ്പൊഴും നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇപ്പൊഴും ഒരു ഒരു വിദ്യാർത്ഥി ഒരു പത്താം ക്ലാസിലോ അല്ലെങ്കിൽ പ്ലസ് ടുവിലോ പഠിക്കുന്ന ഓരോ വിദ്യാർഥികളുടെ കയ്യിലും ഫോൺുണ്ട് അവർക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ട്. വാട്സ്ആപ്പ് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് അവർ ഈ സോഷ്യൽ മീഡിയ ജീവിതം എൻജോയ് ചെയ്യുകയാണ്. അതിലൂടെ കണ്ട വളരുന്ന കാര്യങ്ങളെല്ലാം റിയൽ ലൈഫിലും അതേപോലെ നടക്കുംെന്നുള്ള രീതിയിൽ- ഇപ്പൊ ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ അത് അതായിരിക്കും തങ്ങളുടെ റിയൽ ലൈഫിൽന്നും അല്ലെങ്കിൽ വേറൊരു- ഇൻഫ്ലുവൻസർ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു റീൽ ഇട്ട് കഴിഞ്ഞൽ അതേപോലെ എനിക്കും ജീവിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് ഇവരും അതേ രീതിയിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കും അത് മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളുകൾക്ക് മെസ്സേജ് അയക്കുകയും അതുപോലെ തന്നെ അവരുമായിട്ട് സംസാരിക്കുകയും ഇടപെഴുകയും ഒക്കെ ചെയ്തിട്ട് വളരെ ഒരു സോഷ്യൽ മീഡിയ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ എന്നാലും ഇങ്ങനെ തെറ്റായി ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ലൈഫ് പോകും എന്നത് മാത്രല്ല ഇവർക്ക് ഒരു ഭാവി ഉണ്ടാവില്ല ഇവർക്ക് ഒരു വിദ്യാഭ്യാസത്തിൽ ഇവർക്ക് ഉന്നതിയിലേക്ക് എത്താൻ പറ്റത്തില്ല ഇവർക്ക് ഒരു നല്ലൊരു ജോലിയിലേക്ക് എത്താൻ പറ്റത്തില്ല ഇര് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും ഇവര് സോഷ്യൽ മീഡിയയിൽ തന്നെ അഡിറ്റ് ആയി പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പഴുള്ളത് അത്- അത് അതൊരു ഒരു വ്യക്തി മാത്രം അത് ഇപ്പോ ഒരു റീൽ കാണുകയോ അല്ലെങ്കിൽ ഒരു ഷോർട്്സ് കാണുകയോ അല്ലങ്കിൽ ഇൻസ്ഗ്രാം- വീഡിയോ കാണുകയോ അല്ലങ്കിൽ സിനിമ കാണുകയോ ചെയ്യുന്നത് മാത്രമല്ല ഇവർ എന്താ ചെയ്യുന്നന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഇപ്പം ഒരു ഹൈലി ഒരു ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറടെ ഒരു വീഡിയോസ് കണ്ടിട്ട് അത് റീ ശ്രമിക്കും അതേപോലെ ജീവിക്കണം എന്നുള്ള രീതിയിൽ അവരും ശ്രമിക്കും ചിലപ്പോ ഒരു സാമ്പത്തിക സാഹചര്യം ചിലപ്പോ അത്രത്തോളം അവർക്ക് ഉണ്ടായിരിക്കണ്ണം ഇല്ല ഒരു സാധാരണ രീതിയിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഉള്ള ഒരു കുട്ട കുായിരിക്കാം അപ്പൊ അവർക്ക് എന്താ അവർക്ക് ഇത് കണ്ടിട്ട് ഇതേ രീതിയിൽ അനുകകരിക്കാൻ നോക്കുമ്പോ അവർക്ക്ത് കിട്ടിയന്ന് വരത്തില്ല. അപ്പൊ ഇതേ രീതിയിൽ എങ്ങനെ ഒരു ഉയർന്ന നിലയിലുള്ള ജീവിതം ജീവിക്കണം എന്ന് ഇവർക്ക് ഏത് ജീവിക്കാനായിട്ട് ഇവരെന്ത് ചെയ്യും ഇവര് പെട്ടെന്ന് പൈസ ഈണ്ടാക്കാനായിട്ടുള്ള പോവഴികൾ നോക്കും. അപ്പോഴാണ് ഇവര്ന്താ ചെയ്യുക ഈ ലഹരിക്കടുത്ത് കഞ്ചാവ് കടത്ത് പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു എത്തിപ്പെടുക അങ്ങനെ ഇവരുടെ ഈ ഒരു ജീവിതവും നഷ്ടപ്പെടും ഈ സോഷ്യൽ മീഡിയ കാരണം ഈ ജീവിതവും രണ്ട് ജീവിതവും അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. അവർ എത്തും.
അതെ പിന്നെ ഒരു കാര്യമുണ്ട്ഈ സോഷ്യൽ മീഡിയന്ന് പറയുമ്പോ ഭയങ്കരമായിട്ടുള്ള രീതിയില്. കുട്ടികളില് ഇൻസെക്യൂരിറ്റീസ് ക്രിയേറ്റ് ചെയ്യും അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ആഹ് നമുക്ക് ഇങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതില്. അങ്ങനെൊരു ജീവിതം ജീവിക്കാൻ വേണ്ടിട്ട് ഈ കുട്ടികൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇപ്പൾ തന്നെ സോഷ്യൽ മീഡിയയില് വയറലാാവാനൊക്കെ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുന്നത് ഇവരുടെ ജീവിതം പോലും പണയം വെച്ച് പല കാര്യങ്ങളും. പിന്നെ അതുപോലെ ചെറിയ പ്രായത്തില് ഈ ഫാമിലി ബ്ലോഗേഴസ്ന്ന് പറഞ് കൊറെേ ആൾക്കാരുണ്ട്. അപ്പൊ ഇവര് നമ്മള ഇങ്ങ. സോഷ്യൽ മീഡിയേ കാണുമ്പം നമ്മള് വിചാരിക്കും യഥാർത്ഥ ജീവിതം അവരുടെ ജീവിതം ഭയങ്കര ഹാപ്പിയാണ് അടിപൊളിയാണെന്നൊക്കെ പക്ഷെ കുറച്ചു നാള് കഴിയുമ്പം അത്രയും ഹാപ്പി ആയിട്ട് നമ്മളെ മുന്നിലിരുന്ന ആൾക്കാര് തന്നെ കരഞ്ഞുകൊണ്ട് അവര് ഡിവോഴ്സ് ആവാൻ പോകുന്നു അങ്ങനെയാകൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരി ഇത് കാണുമ്പം നമ്മള് തന്നെ നെട്ടിപ്പോവും ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയായി ഇവരിങ്ങനെയല്ലായിരുന്നല്ലോ നന്നായിട്ടിരുന്നതല്ലേ എന്നെങ്ങനെ നമ്മള് ചിന്തിക്കും
അതെ അതെ എല്ലാരുടെ ജീവിതവും ഇപ്പോ സോഷ്യൽ മീഡിയ കാണുന്ന എല്ലാവരുടെ ജീവിതവും ഒരു പോലെയായിരിക്കും ഇപ്പ നമ്മൾ തന്നെ സൊഷ്യ മിഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന എല്ലാവരുടെയും മാനസിക സാമ്പത്തിക ശാരീരികാവസ്ഥ ഇവര് എന്താണ് നുള്ളത് നമുക്കറിയില്ല ഇവങ്ങനെ ജീവിക്കും ഇവര് എ ഏറ്റവും പോസിറ്റീവ് ആടയിട്ടു ള്ള വശം മാത്രമായിരിക്കും ഇവരെന്തന്ത്യ്യാ ഇവർ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യുന്നുണ്ടാവുക നമ്മൾ വിചാരിക്കുന്നത് എന്താ ഇവര് ഇരുപത്തിനാല് മണിക്കൂർ ഇവര് ഹാപ്പിയാണ് ഇവര് ഭയങ്കര ഫൈനാൻഷലി ഭയങ്കര സാമ്പത്തികമായിട്ടുള്ള രീതിയിലുള്ള ജീവിതം നയിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കു ന്നത് പക്ഷെ നമുക്ക് അറിയില്ല ഇവരെ മാനസികാവസ്ഥ എങ്ങനെയാണ് ഒരു സാമ്പത്തികാവസ്ഥ എങ്ങനെയാണു ള്ള കാര്യന്നും നമുക്ക് അറിയില്ല അപ്പൊ ഇങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുകയും ഇവരെ